ങ്ങളക്കെ ഹലോ കേൾക്കുന്നില്ലേ?
ആഹ് യിപ്പ കേക്കണ്ണ്ട്
ആഹ് പറയൂ
നമ്മ ഇപ്പ പോയി കഴഞ്ഞാല് കണ്ടുപിടിക്കാനൊക്കെ അറിയോ ആരെങ്കിലും ഉസ്താദ്മാരെയോ സ്വർണ്ണൊക്ക പോയി സ്വർണം കാണാതൊക്കെ ആവൂല്ലേ
എന്തേ സ്വർണം പോയോ?
കാണാനില്ല പോയതിക്കുവാങ്ങ് കാണാൻല്ല അലമാരില് വെച്ചതാ കാണാൻല്ല
ആഹ് അപ്പൊ എവിടെ വെച്ചത്
അലമാരില് വെച്ചതാണ് ഒരു പെട്ടി പെട്ടിയോടെ വെച്ചതാ പെട്ടിന്നെ കാണാൻല്ല
പെട്ടിന്നെ കാണാല്ലേ
കുഞ്ഞ് കുഞ്ഞിന്റെ ഒരു പവൻ കുഞ്ഞിൻറെ അ ഇതായി ര്ന്നു ചെയ്ന് കൈചെയ്ൻ
അ ആഹ് തെരഞ്ഞു നോക്ക്‌ അലമാരി തന്നെ ഉണ്ടാവെ അത് നമ്മള് ചെലപ്പോ മാറ്റി വെച്ചതേക്കാരം എവിടെങ്കിലും
ഉള്ള അലമാര് മൊത്തം ഡ്രസ്സ് വലിച്ച് വാരി ഇട്ടിട്ടുണ്ട് ഒന്നിലും കാണാനില്ല
അതങ്ങനെ ഇൻക്കും പറ്റീനി കാരണം അങ്ങനെ ഒരു ദിവസം നമ്മള കൈ നമ്മള് നമ്മൾ തന്നെ എവിടെങ്കിലും ചെലപ്പോ അശ്രദ്ധായിട്ട് എവിടെയെങ്കിലും വെച്ചക്കും
ഞാൻ ഒരു കവറിൽ വെച്ചതാണ് ആ കവർ കവറൊക്കെ ഉണ്ട് പക്ഷെ കവറിനകത്ത് കത്ത് ഒരൊറ്റ പേപ്പറേ ഉള്ളൂ അല്ലാതെ ഈ പെട്ടിയും ഇല്ല സാധനംല്ല
ആരെലും പുറത്തുനിന്ന് ആരെങ്കിലും വന്നിരുന്നോ
അ വരുവാണെങ്കിൽ തന്നെ അലമാര പൂട്ടിട്ടായിരിക്കും ആ താക്കോലും എന്റെടുത്താണ് അത് ആർക്കും എടുക്കാനൊന്നും പറ്റില്ല.
അപ്പൊ നീ എന്നെ മാറ്റി വെച്ചക്കും വേണെങ്കി വേറെ പാത്രത്തിലോ വേറെ പേഴ്സിലോ അല്ലെങ്കിൽ കുട്ടിയുടെ കയ്യുമ്മെ ഉണ്ടോക്കിയോ അങ്ങനെയും ചെലപ്പോ സംഭവിക്കേ നമ്മള് കയ്യിൽ വെച്ച് വീണ്ടും തിരയും എന്തെങ്കിലൊക്കെ സാധനം പോയാൽ
മാറ്റിവെച്ചതാണ് കുട്ടിക്ക് കയ്ൽ ഒന്നും ഇടാൻ പറ്റൂല
ആഹ
അവന് ചെറുതായി അവന് കയ്യിൽ ടൈറ്റ് ആയിട്ട്ണ്ടാവും അപ്പൊ ഞൻ അങ്ങനെ ഊരിയിട്ട് എടുത്ത വെച്ചത അപ്പൊ ഇങ്ങനെ അനിയത്തി ഇടക്കിടക്ക് ഇങ്ങനെ പറയും എടുത്ത് വെക്ക്‌ അത് സൂക്ഷിച്ചു ഇട ഇടക്കിടക്ക് നോക്കി നോക്ക്‌ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത അവിടെ തന്നെ ഉണ്ടാവും അതാരും എടുക്കൊന്നും ഇല്ലല്ലോന്ന് ഇപ്പൊന്ന് വെറുതെ ഹ മറ്റെ ഈ പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരില്ലേ
ഉം ഉം
അവര് വന്നിട്ട ആ അലമാര് തറന്നിട്ട് ഒന്ന് കവറക്കെ കാർഡ് തപ്പിയതാ തപ്പിയപ്പോ കാർഡ് കിട്ടായിട്ട് ഇങ്ങനെ എല്ലാ കവറും തപ്പി നോക്കുമ്പോ ആ കവറില് പെട്ടിയില്ല
ഉം ഉം ഇന്നാള് കണ്ടല്ലോ എന്താ വേസ്റ്റ് തപ്പ വേസ്റ്റിന്റെ ഒരു തുണിയിൽ കുറച്ച് കുറേ സ്വർണം വീട്ടമ്മ കൊടുത്തത് മറന്ന് കാണ്ട് വേസ്റ്റാര്ക്കെ
പെട്ടെന്ന് അറിയും അത് എങ്ങനെ ആയാലും ഒരു ചെറിയ ചെറിയ കവർകളൊക്കെ ആക്കിട്ടായിരിക്കും അത് ഇ ഇട്ട് വെക്കുക പ്ലാസ്റ്റിക്കുകാർക്ക് കൊടുക്കണ തന്നെ
അതല്ലേ എന്നാ ന്നാൾ ആരൊര് ത്ത ചേച്ചി തുണിയാളള് പൊതിഞ്ഞ് കൊറേ എത്രപ്പം നാലു പവാനോ മൂന്ന് പവനോ സ്വർണ്ണം എന്നിട്ട് അതിൽള്ള ചേച്ചി കൊടുത്തു പറഞ്ഞു ഇബടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു പറഞ്ഞു
ആരെങ്കിലും ഇങ്ങനൊക്കെ ചുരുട്ടിനിക്കനോട്ത് വെക്കോ ആരെങ്കിലും
ഇൻക്കറിയില്ല ഇങ്ങനെ വാർത്തേൽ കണ്ടിരുന്നുന്നത് ഞാന്
ചുരുട്ടിട്ടത് എന്തോ കടലാസ് ഉം വേസ്റ്റളൊക്കെ ഇതപ്പോ അതില് പെട്ടതോ അങ്ങനെ എന്തൊക്കെയൊ പറഞ്ഞ്
ആഹ് ആഹ് അറിയില്ല ഞമ്മള് വെക്കെലില്ല ഞമ്മക്ക് അയ്ന് മാത്രംല്ലല്ലോ അവെക്ക മാത്രം ഹ് ഹ് ഉണ്ടെങ്കിലല്ലേ
ഇപ്പൊ പറഞ്ഞിട്ട് കാര്യല്ല നമ്മളും ഇപ്പ ഞാനിപ്പ കണ്ടില്ലേ നല്ലപോലെ എടുപ്പ വച്ചത് ഇപ്പ കാണാൻ തന്നെ ഇല്ല. എന്നിപ്പോ ഇങ്ങനെ കണ്ടുപിടുക്കൊണ്ടോ ഒരു പിടുത്തോല്ല തലയൊക്കെ വേദനിച്ചിട്ട് ആകെ ടെൻഷനായിട്ട് ഇരിക്കപ്പോ
ആഹ് ചെറ്തായാലും ഞമ്മൾത് പോയാ പോയതന്നെല്ലേ
ഉംഹ്
പിന്നെ
ഉം ഇന്നാലൊക്കെ ശരിയാക്കിയൊന്നു വന്നതേ ഒള്ളു അയ്ന്. അയ്ന്റെ എടേല് ഇപ്പോ ഇതുംകൂടെ പോയപ്പിന്നെ ഇപ്പ ആര് ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. അത് കാണാൻല്ലാറ്ന്നാണ്ട് ഇപ്പ ഞാനെന്താ ചെയ്യ
അതല്ല കാക്കൂനോട് ചോയിച്ചൊക്ക്യ അവര അത്. അവരെറ്റ കണ്ടീനോന്ന് ചോയ്‌ച്ചോക്ക്യോ വിള്ച്ചോക്ക്യോ
ആഹ് വരല്ലാ അവടെ പോയാനൊന്നും ചാൻസില്ല. ഞാ ഇപ്പ ഇന്റെ വീട്ടിലാ ഇള്ളേ ഞാൻ ഇന്റെ വീട്ടില് ഒറ്റക്കാ പോയത്
അതെയോഹ്
ഇത് പർന്ന കാണ് ഇണ്ടോ
ഒന്നും കൂടി തെരഞ്ഞു നോക്ക്. ഇണ്ടാവും അവിടെവിടെയെങ്കിലൊക്കെ ഇണ്ടാവും. ഞാന ഉം ഒന്നുംകൂട്ടി തട്ടി നോക്ക് നമ്മള് പിന്നെ എന്താപ്പൊ പോയാല് കൊളത്തിലും തെരയണന്നാണല്ലോ എന്തൊക്കെ ഒരു ചൊല്ല് ഇണ്ടല്ലോ
ഉം ഉം
ആഹ് എൻ ഞാന് അതുപോലെ കൊറെ മുന്നെ എൻറെ മോളെ കയ്ച്ചെൻ പോയിന് ഇന്നട്ട് എല്ലോ തെര്ഞ്ഞ് തെര്ഞ്ഞ് തെര്ഞ്ഞ് തെര്ഞ്ഞ് തെര്ഞ്ഞ് ലാസ്റ്റ് എന്താ ട്ടീ തൊട്ടീല്ണ്ട് കെടക്ക്ണ്
മോൾ തൊട്ടി എവിടിം തെര്ഞ്ഞ് ആകെ തോറ്റ് പിന്നെനി ഒഴിവാക്കി അപ്പ ലാസ്റ്റ് പിന്നെ തൊട്ടി നോക്ക്യേപ്പ അതില്ണ്ട് കെടക്ക്ണ്
ഉം ഉം ഉം ഉം
ഇങ്ങനെ ഒന്ന് രണ്ട് പറ്റല് പറ്റിക്ക്ണ്. പിന്നെ അതുപോലെ ഒരു വട്ടം
ഉം അതുപോലെ ഒരു വട്ടം കയ്ചെയിൻ പോയിട്ട് പിന്നെ ഞാനത് എന്താ പറയാ ആ കയ്ച്ചെന്നെ വീണ്ടും പോയി ഇന്നട്ട് പോയിട്ട് കൊറേ കാലങ്ങ് കൊറ്ച്ച് കൊറേ ദിവസം കഴിഞ്ഞിട്ട് സോഫ തട്ടിക്കൊട്ടിയപ് പ്പതിൻ്റെ ഉള്ളില്ണ്ട് കെടക്ക്ണ്
ഉംഹ്
അങ്ങനെഹ് നി
ഉം നൂലക്കേട്ടി കെട്ടി കൊടുക്കായിരുന്നില്ലേ
എങ്ങനെ
നൂലൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുക്കാരൂന്നില്ലെന്ന്
ആഹ് കെട്ടിക്കൊടുത്ത് ണ്. അത് കൊറെ കൊറെ കഴിഞ്ഞിട്ട് ഏതോ മറ്റെ മോള് തന്ന്യേ
ഇങ്ങനെ സംഭവിച്ച്ക്ക്ണ് പിന്നെ ഇന്റെ കമ്മല് ഇതുപോലെ പോഴേൽ കുളിച്ചാൻ പോയത്തെ കരെത്ത് പിന്നെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് അവിടന്നെന്നെ. മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാ കിട്ടിയെ
ഉം ഉം
കമ്മല്
മട്യാണ്
അപ്പൊ ഇതിന് ഒന്ന് നമ്മള് വിറ്റ് ഏഹേ
ഇങ്ങക്ക് ഭാഗ്യംണ്ട്ന്ന് പോയ അതെപോലെ തന്നെ ഇപ്പം കിട്ട്ണ് ഇണ്ടല്ലോ പൊറത്തിനൊക്കെ കിട്ടാന്ന് പറ്ഞ്ഞാ ഇപ്പം ഇവടൊക്കെ
അപ്പതിന് മറ്റേ കമ്മൽ നമ്മള് വിറ്റ് പൈസയാക്കി
മ്
ഉം
അങ്ങനെ കോറെ സംഭവങ്ങള് ഗോൾഡ് ഇ ഇപ്പൊ പിന്നെ ഗോൾഡോന്നും വല്ലാതെ ഇടലില്ല
ഉം വരവ് പ്പാ താ നല്ലത് ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷേ ഉള്ളൂ അങ്ങനെ ചെയ്താലും മതി ഇത്ങ്ങനെ പോകുമ്പം ടെൻഷൻ അടിക്കാനും മാത്രം എന്തുവാ ഇത്
ഉം
അ യിമല്ള്ള വരവ നിന്നത്
ത്തണ പിന്നെ എവിടെയെങ്കിലുക്കെ ചാടേ മോള് മോള് അവിടെ ചോദിച്ചാൽ മതി എവിടെയെങ്കില് ഊരി വെച്ചേ ഊരി വെക്കാൻ മാത്രള്ള മോളായിട്ടില്ലല്ലേ
ചെറിയ കുട്ടി ആൺ കുട്ടി അല്ലെ
എങ്ങനെ
ആ ആൺ കുട്ടി ആണ് ഒന്നേര വയസ്സ്
ആഹ ചെറി
അത് പൊട്ടിയത് മാറ്റി വെച്ചതാണ് അതിപ്പോ ഇടാനും പറ്റില്ല ചെറുതായി അഹ് പ്രസവിച്ച നാല്പ്പനെക്കെ ഇട്ട് കൊടുക്കൂലേ സ്വർണം
ഉം
അങ്ങനേട്ട് കൊട്ത്തിട്ട്ള്ള സ്വർണം കിട്ടിയതാണത് അപ്പം കുറേ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ കടിക്കാനൊക്കെ തുടങ്ങിയപ്പോ അത് പൊട്ടി പൊട്ടിയപ്പോ ഇങ്ങനെ എട്ത്ത് മാറ്റി വെച്ചതാ
ആഹ ഉണ്ടാകും അവിടെത്തന്നെ ഉണ്ടാകും ഒന്നൂകൂടി തെരഞ്ഞു നോക്കിയാൽ മതി.
ഉം
വേറെ ഏതൂല്ല അത് മാത്രേ ഉള്ളൂ?
അത് മാത്രേള്ളൂ
ഉം
പാകം ഇള്ള ഞാനും ഇമ്മ നാട്ടിലില്ല ഞാനും ഇപ്പം അനിയതിം തന്നെ ഒള്ളു
ഏ ഇമ്മ ഇവടെല്ലേ പണിക്കോയതാ?
ആ പണിക്ക് പോയതാ
ഉമ്മാ എന്റെ ദെ ദിവസം വരൂല
വീട്ടിൽ
എങ്ങനെ
ഗൾഫിലോ ഏ
നേഴ്സ് ആണ് നേഴ്സ്
അനിയത്തി അപ്പം ഒറ്റക്കവിടെ നിക്കോ?
അവളെ കെട്ടിച്ചിവിട്ടല്ലേ അപ്പൊ വരൂണെങ്കിൽ ഞങ്ങൾ രണ്ട് പേരും കൂടെ വരും പോകുമ്പോ ഞങ്ങൾ പോകും ഒരുമിച്ച് പോകും.
അങ്ങനെയാണല്ലേ? ഉം
ആഹ്
ഉപ്പല്ല?
ഉം
ഉപ്പല്ല
ദേ ഇല്ല
ഉംഉം പിന്നെ എന്തൊക്കെയ എന്നിട്ട് വിശേഷങ്ങളൊക്കെ ഫുഡൊക്കെ ചോർന്നോ
ക്കക്കെ ചോറ് കഴിച്ചിട്ടില്ല ഇതിന്റെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പഴാണ് എന്താ ചെയ്യേണ്ട ഒരു പിടുത്തം ഇല്ലേ ഇനിയിപ്പോ നോക്കിന്ന് എന്തൊക്കെ വേണം ആഹ്
അറിയാൻ വേണ്ടി
ചോദിച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെയൊക്കെ ആ അവിടെ ഇണ്ടാവും ഇവിടെ ഉണ്ടാവ എന്നൊക്കെ കണ്ടപടിക്കുന്ന അവേ അപ്പൊ നിങ്ങളടെ അറിവിൽ ആരേലൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് അതി ഇടയിൽ ഒന്ന് വിളിച്ചാതാ വ കുറെ കയിഞ്ഞട്ട് വിളിച്ചതാ ക്കണത്
ആഹ് ചോറൊന്നും ഉണ്ടാക്കിയതുംല്ലേ അതിന്റെ തെരെക്കെ
പേരെല് തെരക്ക് ഓക്കേകഴിഞ്ഞിട്ട് വാണം ഉണ്ടാക്കാൻ ഇപ്പോ തൽകാലം അത് ഇതോക്കെയായിട്ട് കഴിക്കാം ന്ന് വിചാരിച്ച് തപ്പണം കൊറച്ചു കൂടെ കഴിഞ്ഞിട്ട് സാവധാനം ഒന്നും കൂടെ ഒന്നും തപ്പി നോക്കിട്ട്
അത് എവിടെങ്കിലുംക്കെ ഉണ്ടാവേ അത് ഒന്നും കൂടി പിന്നെ നോക്കിയാ മതി തെരഞ്ഞു നോക്കിയാ മതി അപ്പൊ കിട്ടു അനക്ക്
ഉം ഉ ഇങ്ങളെ ടാസ്കളൊക്കെ കഴിഞ്ഞോ
കയ്യ്ണ് ന്നയിക്കോട്ടെ എന്നാ വിളിക്ക എന്നാ ശരി എന്ന വെച്ചളാ ന്നാ ഒക്കെ